ഹലോ
ആഹ് എന്താർത്താനം
നല്ല വർത്താനം സുഖം തന്നെ
എന്താ ഒർങ്ങീനോ
ഇല്ല ഇല്ല ഒർങ്ങീല്ല ഇവ്ടന്ന് കെടക്കേനു
അയ് ശരി
പിന്നെത് ഫുഡ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ്‌ കയ്ച്ചു ഇന്ന് സ്കൂൾല് പരിപാടി അയിനി അപ്പൊ അവടെ ങ്ങനെ പോയി വന്നിരിക്കാണ്
അയ്ശരി ആഹ്
മോന്റെ സ്കൂളില് പരിപാടി ആയ്നുന്ന്
കല ഏഹ് വാർഷിക
വാഷികേനു
ഏഹ് കൂടീനോ
ആഹ് അവരും ഡാൻസിന് ഒപ്പനക്ക് പാട്ട് അയിനൊക്കെ കൂടീനു
ചെറിയ പരിപാടി
ഏ
എത്രീസേനു പരിവാടി
രണ്ടീസം വെച്ചാണ്ടേയനു
ഇന്ന് തൊട്ങ്യേതാ അതൊ ന്നലെ തൊടങ്ങീനോ
ഇന്നലെ തൊടങ്ങിന്
അത് ശരി ഏഹ് ഏഹ്
അപ്പൊ ഇന്നലെ ഇന്നിപ്പോ ഒരു ഇന്നിപ്പോ ഒരാള ഡാൻസ് ചെയനി ഇന്നാല ആള അവൾടെ ഡാൻസും പാട്ട് ഒപ്പനെ വേറെ
അങ്ങനത്തെ ആഹ് ഏഹ് രണ്ട് മൂന്ന് പരിവാടിക്കൊക്കെ കൂടീനോ
ആഹ് ആഹ് രണ്ട്മൂന്നെണ്ണം കൂടീന്
ഏഹ് ഏഹ് ഇന്നലെ പോയിഞ്ഞോ
ആഹ് ന്നലെ പോയിനു ഇന്നാല അത് മക്കള് കൂടുമ്പോ ഒരു കാണാൻ രസ
ആഹ് ആഹ് കാണാൻ രസല്ലേ ചെറ്യെ കുട്ട്യേളല്ലേ
അതെ അതെ അപ്പൊ ആ നേരത്തെ ങ്ങനെ പോയി ഇന്നലെ പോയി രാത്രി പന്ത്രണ്ട് മണിയാണ് വീട്ടില്ക്ക് തിരിച്ച്ത്ത്യെപോ
അസെരി അപ്പൊ ഇന്ന് നേരത്തെന്നെ പോരെ
അപ്പൊ ആഹ് ഇനിന്ന് കൊറച്ച് രണ്ട് മണിക്ക് ഒരു ഞ്ഞൊരു ആറ് മണിക്ക് ശേഷം വൈകുന്നേരം ആറു മണിക്ക് ശേഷം നല്ല പാട്ട് പാട്ടാടാനൊക്കെ ആൾക്കാരൊക്കെ വര്ണ്ട്
ഏ ഏ പൊർത്ത്ന്നാൾക്കാര് വെര
ആഹ് അതെ
അ ശരിയാ അപ്പൊ ഈ പരിപാടി നല്ല ഭംഗിണ്ടാവല്ലോ അങ്ങനെ ആവു
ആഹ് ആഹ് നമ്മളെ ബാപ്പു ബാപ്പു വെള്ളിപ്പറമ്പിന്റെ ടീംസും കാര്യങ്ങളൊക്കെ വര ടീംസ് വരണ്ട്
അത് ശരി ഏ എല്ലാരും പോയിനോ
ആഹ് ഞങ്ങൾ എല്ലാരും പോയിനു
ആഹ് എന്താ ഞാ നിങ്ങളന്നെ പ വീട്ട്ന്ന് ഓല് ങ്ങള് രക്ഷിതാക്കൾ പഠിപ്പിച്ചതാ സ്കൂളിന്ന് കുട്ടികളൊക്കെ
അല്ല ആഹ് അവര് ഒരു ഡാൻസ് ഞാൻ പഠിപ്പിച്ച് കൊടുത്തു ബാക്കി പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സും മക്ക വലിയ വലിയ കുട്ടികളും കൂടിക്കാണ്ട് അവരെ പഠിച്ചെടുത്ത് ആഹ് അതെ
ആത് ശെരി ഇപ്പ അവർക്ക് നമ്മള് പഠപ്പിക്കേണ്ട ആവശ്യംന്നുമല്ല അവര് തന്നെ ഇപ്പ നന്നായിട്ട്
ആല്ലല്ല ആ അതെ അവർക്ക് ഫോണല്ലേ ഇപ്പോ ഫോൺ റീൽസ് ചെയ്യണ കാണണ്ടെങ്കിൽ അതിന്റെ ഒപ്പത്തിന് ഒപ്പോ ഓര് ഡാൻസ് കളിച്ച് പോവാണ്
ഫോണ് തുറന്ന് കൊടുത്താ മതി അവര് സ്വന്തായിട്ട്
റീൽസും കാര്യങ്ങളൊ ആഹ് അത് ശെരി അത് അവര് അങ്ങനെ അങ്ങനെ കണ്ട്ങ്ങാണ് കൊറെ പഠിച്ചെടുത്ത് പിന്നെപ്പോ ഞാൻ ചെല തെറ്റുകളൊക്കെ ഞാനൊന്ന് തിരുത്തി കൊടുത്തു അത്രമാത്രം പിന്നെയാണ് അവര് ടീച്ചേഴസ് കാട്ടിക്കൊടുത്തത് വളരെ രസണ്ടായി ഇന്നലക്കത്തെ കളറയൊക്കെ നല്ല ഉഷാറ്കളിയായിരുന്നു നമ്മള് നമ്മള് സത്യം പറഞ്ഞ നമ്മള് മെനക്കെട്ട് പഠിപ്പിച്ചാൽ പോലും കുട്ടികള അത്ര ഉഷാറിൽ കളിക്കൂലാ
ആഹ് അവര് സ്വന്തമായിട്ട് കളിക്കണം അ അവ സ്വന്തമായിട്ട് കളിക്കും പ്പേ ഇപ്പൊ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലത്തെ കുട്ടികളൊന്നും അല്ല
ആഹ് അതെ മുന്നേ മുമ്പ്ന്നൊക്കെ പറഞ്ഞാ നമ്മള് ഒരു പാട്ട് നമ്മള് വായനോട് ആഹ് ആഹ് നമ്മള് വായനോട് പാടുക അതെ അങ്ങനെയൊക്കെ തനെ ആഹ് ആഹ് തീ അല്ലെങ്കിൽ ഡാൻസിനാണെങ്കിൽ നമ്മള് ഈ ഡിസ്ക് കിട്ടാണ്
ആഹ് ആ
അങ്ങനെ കാണ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടേ
കളിക്കാണെങ്കിലും ഫോണില് നോക്കിക്കാണ്ടില്ല ഡാൻസൊന്നും കളിച്ചിട്ടില്ലല്ലോ
ആഹ് ആഹ് അതെ ഇപ്പൊത്തെ മ മക്കൾക്ക് പിന്നെ അതല്ല ഇപ്പത്തെ മക്കൾക്കൊക്കെ പറഞ്ഞ ഇപ്പ ഫോണുമേലല്ലെ ഫുള്
ആഹ് ഫുള്ള് അങ്ങനെയാണ് അതുകൊണ്ട് ഏത് പാട്ട് ഇപ്പൊ മി ക്ഡ് ആയിട്ടുള്ള പാട്ടാണെങ്കിലും ഏത് പാട്ടിനും ഈ പാട്ടിന് ഈ സ്റ്റെപ്പ് പണം നോൽക്കറിയാം കാണാതെ
ആഹ് ആഹ് അവര് കളിക്കും നല്ലോം കളിക്കും അവര് ഓർത്ത് വെച്ച് വീട്ടന്ന് ഈ ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെ ഫോൺ എടുത്ത് കളി ക്കുമ്പോ ഞമ്മള് പറയും ഈ ഫോൺ ഒന്ന് കയ്ൽന്ന് വെച്ചൂടെ ഇങ് ചോദിക്കുമ്പോ പക്ഷെ ഓര് അയിക്കൂടത്തു കൂട ആ പാട്ട് പ്രാക് വേസൊക്കെ പ്രാക്ടീസ് ചെയ്യും
അഹ് അതാണ് നല്ല അതാണ് നന്നായി കളിക്കണതും അതുകൊണ്ടാണ്
ആഹ്ആഹ്
ചെറിയ കുട്ടികള പരിപാടി വരെ നല്ല രസമാണ് കാണാന്
ആഹ് അതെ പിന്നെന്ന് പറഞ്ഞ ഫുഡൊക്കെ അവിടെ ഫ്രീ അവിടെണ്ടായിനു വരുന്ന എത്ര ആള് വന്നാലും ആഹ്
രാവിലെ പോയിനങ്ങള്
ആ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണി ആയപ്പം പോയി
ഏഹ് അപ്പൊ ഉച്ചക്കൊക്കുള്ളതും രാത്രികൊക്കുള്ളതകട ഉണ്ടഞ്ഞ
ആഹ് രാത്രിക്കൊക്ക് അവിടെണ്ട് രാത്രി ഉച്ചകക്ക് സാദാ സദ്യ ആയിട്ടന്നോ രാത്രിക്ക് പിന്നെ നെയ്ച്ചോറും ചിക്കും മുൾ വിട്ടത് അങ്ങനെ ഏഹ് ഫുഡും കാര്യങ്ങളൊക്കെ ഉഷാറേയ്നി അവ്ടെ ഞമ്മക്ക് എത്ര ആള്ണ്ടെങ്കിലും എത്രിം വാങ്ങി കഴിച്ചാ നമുക്ക് നമ്മള് എട്ത്ത്ക്ക് ഇങ്ങനെ ഓര് ചൊ ഫുഡ് വാണോ വാണോ ഇടണോന്നോ യ്ച്ച്ങ്ങാണ്ട് ഇങ്ങനെ ഞമ്മളെ എട്ത്ത്ക്ക് വരും ഞമ്മക്ക് എ ത്രിം ചോയിച്ച് കഴിക്കാ ആ കാര്യത്തില് ഞമ്മക്കൊര് മടി കാട്ടെണ്ട ആവശ്യല്ല ടീച്ചേഴ്സെന്നെ വുളിച്ചിങ്ങനെ അനൗൺസ് ചെയ്യ്ണ് ണ്ട് ഫുഡ് വാണ്ടത് ചോയിച്ച് വാങ്ങി കഴിക്കണംട്ടോന്ന് പർഞ്ഞാണ്ട് ഓരെന്ന ഇങ്ങനെ ഞമ്മക്കത് ആഹ് ഓര് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്.
അതൊക്കെപ്പൊ കണ്ടറിഞ്ഞ് ഇണ്ടാക്കെന്നെല്ലേ എല്ലാർക്കും വാണ്ടിട്ട്.
ആഹ് അതെ.
ഉം. അപ്പ അത്‌ കുട്ടികക്ക്ള്ളേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പ എങ്ങനേയ്നി റെന്റിന് ഇട്ത്തെക്കാ
അത് റെന്റിന് ഓര് വാങ്ങിക്കേണ് അത് കൊറഞ്ഞ പൈസ്യൊള്ളൂ.
ഉം ന്നാലും ഒരു ഭംഗി അതെന്നെയാണ് ഒരേ പോലെ എല്ലാരും ഒരേപോലെ ഇടണം ഗ്രൂപ്പായിട്ടേയ്നു
ആഹ് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പും പിന്നെ ഒരാൾത് സിംഗ്ളും ഏയ്നി സിംഗ്ള് പർഞ്ഞാല് രണ്ടാള് കൂ കൂടിയാണ്ട് കൊറെഇല്ല ഗ്രൂപ്പായിക്കാണ്ടല്ല.
ആഹ് രണ്ടാള് കൂടികാണ്ട് ബാ ബാക്കിലൊക്കെ കൊറേ കുട്ട്യാള് ഇണ്ടാവുല്ലേ.
ആഹ് ബാക്കി മറ്റീലൊര് ആറ് എട്ട് കുട്ട്യാള്.
അത് ശെരി ഉം ഉം
നാല് ബോയ്സും നാല് ഗേൾസും അയ്ക്കാണ്ട്
ആഹ് ആഹ് ആഹ് അപ്പൊ എൽ കെ ജി പരിവാടി എങ്ങനേയ്നി ഇപ്പൊ ഇവര്ടെ കൂടെന്നെ അതോ മുന്നേയ്നു
അത് അയ്ന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് എൽ കെ ജി ഒക്കെ അവ്ട്ത്തെഹ് ഉം ഉം
ഇവെൽത് മാത്രം
ആഹ് ഇവറൽത് പിന്നെ ഇസ്കൂള് ഒര്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കെട്ടിടോ ഉത്ഘാടനും ആഹ് അഒക്കെ ഇണ്ടായ്നു അപ്പൊ പിന്നെ കൊർച്ച് വൈകിച്ചതാണ് ഓല്.
ആഹ്അപ്പൊ കെട്ടിടോഉൽഘാടനത്തിന് അങ്ങനെ ആരേം പൊർത്ത്ന്ന് അങ്ങനെ ആരേം വന്നീനോ
ആഹ് അയ്ന് അയ്ന് കെട്ടിട ഉത്‌ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പ ഇന്ന് രാത്രി ഓര് ഗാനമേള വെച്ച്ട്ട്ള്ളത്. ഉം ഗസ്റ്റ് അയ്ക്കാണ്ട് ഓരെ വാപ്പു വെള്ളിപ്പറമ്പിന്റെ ടീമ് ആഹ് ആ ഓര് ടീം ഒന്നായിട്ട് വെരാന്ന്.
അത് ശരി നല്ല പരിപാടിം നല്ലൊ ആളും ഇണ്ടാവും ന്ന് ഉം അപ്പൊ ഇന്ന് രാത്രി നന്നായിട്ട്ണ്ടാവും കാരണം ഇങ്ങനെ പൊർത്ത്ന്ന് ആൾക്കാരൊക്കെ വെരുമ്പൊ ഒന്നുകൂടി ഭംഗിയാണല്ലോ കുട്ടികള് കുട്ടികൾതന്നെ കാണാൻ പ്പത്തെ കുട്ടികൾത് പണ്ട ത്തെപോലെ അല്ല നന്നായി കളിക്ക്ണ കുട്ടികള്
പിന്നെ സ്റ്റേജെക്കെ പർഞ്ഞാല് നല്ല ഡെക്കറേഷൻ ചെയ്ത് ഉഷാറാക്കിം ചെയ്ത്ക്ക്ണ്
ആഹ് അപ്പ കുട്ട്യാക്ക് ഒന്നും കൂടി തന്നെ കളിക്കാനൊരെയ് ഒരു ഇൻട്രസ്റ്റ് ഇണ്ടാവും അങ്ങനെ ആവുമ്പൊ
ആഹ് ആഹ് അതെ പല ലൈറ്റും കാര്യങ്ങളൊക്കെ വെരുമ്പംതന്നെ മക്കൾക്ക് നല്ല ഇൻ സന്തോഷാക്കാരം പിന്നെ പർഞ്ഞ മുമ്പത്തെ കാലംന്നൊക്കെ പർഞ്ഞാ ഞമ്മക്ക് രാത്രി പരിവാടി അങ്ങനെ കൊറേ ഒന്നും വെച്ചാണ്ട് ഒക്കെഓല് കഴിക്കാറില്ലല്ലോ.
ആഹ് അ
മുമ്പൊക്കേന്ന് പർഞ്ഞാ രാത്രി പരിപാടി അത്യാവശ്യം ഇണ്ടെങ്കിലെ ഓ ല്ല് എന്തേലും മാഷ്മ്മാരൊക്കെ പോവ്ണ്ടെങ്കി മാത്രേ ഇണ്ടാവലൊള്ളു ആഹ്.
ലിമിറ്റ് ഇണ്ടായ്നി ടൈമ്ല് ഒരു പരിധി ഇണ്ടേയ്ന്യെല്ലോ ഇപ്പൊ അത് ഇല്ല ഇ ഇപ്പൊ പക്ഷെ പറയും ടൈമില് പരിധി പറയല് പത്തണി പത്തര അല്ലെങ്കി പതിനൊന്നണിയൊക്കെ വെരെ. ഇവിടെ ഇപ്പ പരിപാടി കഴിയാണെങ്കി ഒരു മണി രണ്ട് മണി ഫുള്ള് അങ്ങനെ തന്നെയാണ് രാത്രി ഫുള്ള് ഒരു സ്കൂളായിട്ടില്ലപ്പോ ഒരു സ്കൂളുല്ല. പകല്.
ബാക്കിന് ഒന്നാമതിപ്പത്തെ ചൂടോണ്ട് കയിയിലൊന്നു
സൗകര്യം നോക്കിട്ടാണ് ഈ രാത്രിക്കൊക്കെ അക്കണത് അതാണ് സുഖം അതാണ് ട്ടോ. കുട്ടീന്ന ക്ഷീണിച്ചു കളിക്കണ മറ്റേത് ഭയങ്കര
ഇവരെ പരുപാടിടന്ന് നല്ല പകൽ സമയത്ത് നല്ല ചൂടെനു പക്ഷെ വൈകുന്നേരം നല്ലൊരു മഴ പെയ്തു. പെട്ടെന്ന്ള്ള മഴേനു അപ്പൊ അതൊരു കുറചെരം നിന്ന് പെയ്തപ്പോ ആഹ് നല്ല ആഹ് ഷീറ്റിട്ടണ് ആഹ് ആഹ്. സ്റ്റേജിന്റെ മുൻഭാഗം നാട്ട സീറ്റിട്ടാണ്ട്
അ ആഹ് അപ്പൊ പിന്നെ
മയ ആഹ് ആഹ് മയൊന്നും കൊള്ളൂല്ല അത്ര എല്ല മുറ്റന്നായിട്ട് ഇന്റർലോക്കൂട്ടും ചെയ്ത് മോളിന്റെ
അത് ശെരി ആഹ് അപ്പൊ നല്ല വൃത്തിയില് പരിപാടിയടെ നടന്നാലും മ ഇരിക്കാനൊരു സുഖണ്ടാവും പരിപാടി ഇരുന്ന് കാണാനും മഴ പെയ്യ പെയ്താലും
എത്ര ആള് വന്നാലും ഇരിക്കാള്ള ഗ്യാപ്പാവടുണ്ട്
അത് ശരിയാ ആഹ് ഇന്നിപ്പോ നല്ലൊരു തിരക്കന്നെയ്ക്കാരം രാത്രി
ആഹ് ഇന്നെനി രാത്രിനി പെട്ടെന്ന് പോണം നേരത്തെ പോണം അല്ലെങ്കില് വയങ്കര തിരക്കുണ്ടാവും തിരക്കില് പെട്ടാ പിന്നെ ഇരിക്കാന്ന് സീറ്റ് കിട്ടൂല
അതാണ് അതേ ആറണി ആമ്പോ തന്നെ പോണ്ടി വരും
ആഹ് ആഹ്
കുട്ടികളെയൊക്കെ പോയി മുന്നില് കാണണം പിന്നെ ബാക്കൊക്കെ ഫുള്ള് തിരക്കാവും
അതെ അതെ അവിടെ സ്കൂൾത്തെ പരിപാടി കഴിഞ്ഞാ
ആഹ് ഇവിടുത്തെ കഴിഞ്ഞു
ഹേ എന്ന്
ഇവിടത്തെപ്പ ഒരു ഒരാഴ്ച മുന്നേ
അയ് ശരി
ഉം ആഹ് നല്ല പരിപാടിന് പോയിനു ആഹ് ഡാൻസിനിണ്ടായിരുന്നു
ഏഹ്
ഡാൻസിനുണ്ടായിരുന്നു പ്രോത്സാഹനത്തിന് സമ്മാനോക്കെ കിട്ടി
ഉം
ആ ഒക്കെ കിട്ടി സന്തോഷായിക്കണ്
ആഹ് അയ് ശരി
നല്ല കുട്ടികളാണ് പറിയില്ല ഇപ്പതെത് ഇവല്ത് ഇവലെ ടീച്ചേഴ്സ് പഠിപ്പിച്ചൊക്കേനു
ആഹ് ഫീസ് ഫീസ് അന്റെ പൈസ എത്രയാ കൊടുത്തെ
ടീ അല്ല പുറത്ത്ന്ന് വന്നതല്ല ഓലെ ടീച്ചേസ് പഠുപ്പിച്ചക്കെ
ആഹ് അല്ല ഡ്രെസ്സിനോക്കെ വാട വാടാകടത്തില്ലെന്നോ
ഡ്രസ്സിന് കൊടുത്തീനു അത് എല്ലാം പുതിന്ന ഒന്നുല്ല ചെറിയൊരു റൈറ്റ്ന് നോക്ക്യാണ്ട്
ആഹ് ആഹ് ശരി നല്ല രസായി ഓർക്കീ രസം ഡാൻസ് രസ
ആഹ് ഓ അതാണ് ആ ഡോൽക്ക തെളുങ്ങണെ ഡ്രസ്സും ലേറ്റും കയ്യുമല്ലൊക്കെ തൂങ്ങണ അതോക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുമ്പോ അതാ ഞാൻ ആൾക്കൊരു ഇൻട്രസ്റ്റ് കളിക്കാല്ലോരു ഇൻട്രസ്റ്റ് ണ്ടാവ്ണെ അതോണ്ടാ
അഹ് പിന്നെ നമ്മള് പണ്ടത്തെ പോരെ അമ്മള് ഇല്ലെ ഇട്ട് രെസ്മെലിട്ട് കളിക്കുമ്പോ ആ ഒരു രസം കിട്ടൂല ഓക്കയ്നൻസെച്ച് പഞ്ജാബി ഡസ്സാണെങ്കി പഞ്ജാബി കൻസസ്ള്ള ടെസ്സ് അതേമാത്രി പേ
ഒരേ കളറാണ് പല മോഡലാണ് അങ്ങനെയൊക്കെല്ലെട്ടീന്യേ ഉടുപ്പാണ് പക്ഷെ പലതും പല ഉടുപ്പ് അങ്ങനെനി ഇപ്പ അങ്ങനെല്ല ഇപ്പൊക്കെ ഒരേ പോലെയല്ലേ
പ സറേ കഴിഞ്ഞീലെ പരിവാട്യൊക്കെ
പരിവാട്യൊക്കെ ഉഷാറായി കഴിഞ്ഞു
നറതിലെന്താ
വേറെ എന്താക്കുന്നല്ലേ ആ ന്നാ ക്ഷീണം മാറ്റു വൈകുന്നേരം പോവാ ഞാൻ ന്നാ ആയിക്കോട്ടെ
ആഹ് ഓക്കെ ഓക്കെ
ആഹ് ആഹ്